ആഹ് ഓ കേ ണ്ടടാ എന്തെടുക്കാണ്?
ചുമ്മാതെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ റെസ്റ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ജോലി എടുക്കും അങ്ങനെ ഹും ഹും ആഹ് എല്ലാം റെഡി ആയി. എവിടാ?
ഓ ആഹ് ഇവിടെ എല്ലാം റെഡിയായി രാവിലെ ഞമ്മള് എഴുന്നേക്കുമ്പോ ചോറ ങ്ങനെ വെക്കും പിന്നെ കറി മാത്രം വെച്ചാ പോരെ അതും അങ്ങ് നേരത്തെ വെക്കും പിന്നെ നമുക്ക് റെസ്റ്റ് ആ ഫുള്ള്.
ഉം കാ ആഹ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ?
ആ കാപ്പി കുടിച്ചു കാപ്പിക്ക് രാവിലെ പുട്ട് ഉണ്ടാക്കി.
പുട്ടിന് എന്താണ് കറിയാണോ പഴമാണോ?
ആഹ് ഞ അത് രണ്ടിട്ട ഗോതമ്പ് പൂട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയത്. അപ്പം ക്യാര മിക്സ് ചെയ്ത് ഉണ്ടാക്കി ക്യാരറ്റ് മറ്റേ മസാലപ്പുട്ടു ണ്ടേ അത് ഉണ്ടാക്കും ഹ സ ഹ പിന്നെ സപ്പറേറ്റ് ഗോതമ്പ് മ്പു മാത്ര ഇട്ട് അത് പഴം കൂട്ടി കഴിക്കുന്നവർക്ക് അത് കഴിക്കാം മസാലപ്പുട്ട് കഴിക്കുന്നവർക്ക് അത് മാത്രം മതിയാ അതിന്റെ കൂടെ വേറെയൊന്നും വേണ്ട
ഉം എന്നാലും രണ്ട് പുട്ട് ഉണ്ടാക്കണല്ലോ
അത് ആദ്യം മറ്റേതങ്ങ് ഉണ്ടാക്കും പിന്നെ ബാലൻസ് അതിന്റെ മൂത്ത ആളും ഞാനും ഞങ്ങൾ രണ്ടും മസാല പ്പുട്ടാണ് കഴിക്കുന്നത് മറ്റുള്ളവര് പഴമൊക്കെ കൂട്ടി കഴിക്കും ഞങ്ങള് ക്യാരറ്റും സാവാളയും മസാല മിക്സ് ചെയ്ത് ഉപ്പ് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പ നമുക്ക് വേറെ സെപ്പറേറ്റ് അത് കറിയൊന്നും വേണ്ട
ആ ശരിയാണല്ലേ ഇച്ചിരി ഹെൽത്തി പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ
ആ അതാണ് അതിന അത് അത് നല്ല ടേസ്റ്റ് ആ എനിക്ക് മറ്റേ ഞ അല്ലാതെ കഴിക്കുന്നതിനെക്കാളും ഇഷ്ടം അങ്ങനെ കഴിക്കുന്നതാണ് അപ്പൊ ഞാനും മൂ ഉം ഞങ്ങളെ രണ്ടും അങ്ങനെ കഴിക്കും ബാക്കി എല്ലാരും സെപ്പറേറ്റ് അല്ലാതെ പഴമൊക്കെ കൂട്ടി കഴിക്കും കറി വെക്കാൻ വേണ്ടീട്ട് പിന്നെ പയറ് പയറ് ഇവിടെ അമ്മച്ചിക്ക് ഗ്യാസിന്റെ പ്രശ്ന അപ്പ പിന്നെ പയറ് വെക്കണ്ടന്ന് വിചാരിച്ചു പിന്നെ പഴണ്ടായിരുന്നു ഒരു കൊല പഴുത്ത നമ്മുടെ മുറ്റത്തുന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവരങ്ങനെ ആ അതങ്ങ് കഴിച്ചു അങ്ങനെ കാപ്പി കുടി അതങ്ങ് കഴിഞ്ഞു ഉച്ചക്ക് മീൻകറി നമ്മള് ആ മീൻ കണ്ണനയിലയില്ലേ കണ്ണനയിലയുടെ മീ മീൻകറിയുണ്ട് പിന്നെ പരിപ്പു ഉണ്ടാക്കി
അടിപൊളി സെറ്റാണല്ലോ
ഇത്ര എട്ട പിന്നെ ഇഞ്ചി
മോര് മീൻകറി നല്ല
ആ നല്ലതല്ലേ അത് എടക്ക് അവിയലുണ്ട് അഹ് അഹ് അവിയലും രസവും ഇതൊക്കെ ഹേ ഹേ കോമ്പിനേഷൻ അതൊക്കെയാ
സം മീൻ കറി
ആ ഹാ
ആ ചക്ക വേവിച്ചത്
ചക്ക കിട്ടിയോ അയ്യോ ഇവിടെ കഴിഞ്ഞു തന്ന വിട്ട് ഇട്ടിലുണ്ടോ ചക്ക
ഇവിടെല്ല പ്ലാവില്ല
ആ പ്ലാവ് അടുത്തൊക്കെ ഉണ്ട് അവരിട്പം തരും ഞങ്ങള് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഏ വീട്ടിലില്ലടാ കഴിഞ്ഞ രണ്ട് മൂന്ന് ദസത്തിന് മുമ്പ് നമ്മടെ ഒരു ബന്ധു ന്റെ വീട്ടീന് കൊണ്ടുവന്ന അത് ഈ പറഞ്ഞതുപോലെ നൂറ്റമ്പത് ഓട്ടോ പുല്ലിയൊക്കെ കൊടുത്ത് ഓട്ടയക്കെ വിളിച്ചാ കൊണ്ട അമ്മക്കില്ല ആ അയ്യോ ഇവിടെ ഇച്ചരിണ്ട് ഡിമാന്റ് ആണ് ചക്കക്കി
ആണല്ലേ ആരാ ചക്ക കിട്ടിയ ചക്ക കിട്ടിയ ആരാ വെറുതെ വിടാത വെച് ച്ചിപ്പോ മഴയൊക്കെ ആയൊണ്ട് വെള്ളം ക്ക കെറാണ്ട
ആ ഇനിയിപ്പം മഴയൊക്കെ ആയത് കൊണ്ട് അപ്പം പറയന്ന് വെള്ളമൊക്കെ ആയിരിക്കും ഇനി കൊള്ളുല്ല ചക്കാടെ ടേസ്റ്റ് അച്ചിന്റെ സമയം കഴിഞ്ഞിരുന്നു ഓൻ ഇ ബൈ ടെസ്റ്റ്
ആ അന്നേരം കിട്ടാൻ പാടുമാരി എനിക്ക്
ത്തപ്പടുന്നു ഇല്ലടോ ആവസതും ഇല്ലല്ലോ
ദാഹം
പിന്നെ
ഇതുവില്ല അത് കാരണം പിന്നെ ഉം അങ്ങനെയപ്പന്ന് ചക്കക്ക് എന്തോ
കേക്കൊന്നും കിട്ടീല്യയോ
ഇതൊന്നും കിട്ടിയില്ല പിന്നെ ഇടക്കൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊള്ളൂലായിരുന്നു അത് പിന്നെ ആ മറ്റേ ഒരു ലൈറ്റ് കളർ ആയിട്ടേയുള്ളൂ എനിക്ക് തോന്നുന്നു അത് വിളയാത്തത് കൊണ്ടായിരിക്കും. സാധാരണ നല്ല
ടിവല്ലോം പഴുത്തെയായിരിക്കും
അങ്ങനെയ എങ്ങാണ് കടയിന്നില്ലേ മേടിച്ചത് അ അവര് ഈ പറഞ്ഞപ്പോ അങ്ങനെ കൊണ്ടിട്ട് വേടിക്കുന്നയല്ലേ അല്ല അത് ആ ഉം
പിന്നെ കുറച്ചുകൂടി നമ്മുടെ ബന്ധുവിന്റെ യൊക്കെ വീട്ടിൽ പോയാൽ കിട്ടും നമുക്ക് ഇവിടന്ന് അങ്ങോട്ട്‌ എങ്ങോട്ടും കൊണ്ടും പോകാനുള്ള സമയമില്ലാത്ത കൊണ്ടാ അല്ലെങ്കി പിന്നെ ആരെങ്കിലും ഇങ്ങന്ന് പറഞ്ഞാ അവിടോക്കെ എക്ക് ഇഷ്ടം പോലെ പിന്നെ മറ്റേ ആ പൈപ്പ് പിന്നുന്നതല്ല നമ്മള് വേവിച്ചൊക്കെ കഴിക്കത്തില്ലേ ആ സാ അതൊക്കെ വ എല്ലാടവൊന്നും കിട്ടത്തില്ലല്ലോ ആ പഴിപ്പിച്ച് തിന്നുന്നത് ഉം
മാങ്ങയൊക്കെ ഉണ്ടോ
ആ മാങ്ങയിണ്ട് അത് നമ്മള് ഇന്ന് എന്താ നഴ്സറിന്നൊരു മാവ് മേടിച്ചു ഇൻകോന്ന്ന്നു നാലു വർഷമായി അത് വേടി
ടേസ്റ്റ് ഉണ്ടാ മാങ്ങക്ക്
ഏ ആ ടേ ച്ചണ്ട് നീണ്ട മാങ്ങയാണ് ആ നീണ്ട, നീണ്ടിരിക്കുന്ന ആ അവശ്യ പക്ഷെ അച്ചാറിടാനൊന്നും കൊള്ളൂല്ല പുളിയില്ല ട്ടൊ
ആഹ ആഹ ആ മാ പഴുക്കുമ്പോ നല്ലായിരിക്കും
ആഹ് കിക്കുമ്പം നല്ലതാണ് മറ്റേ നമ്മുടെ ഈ നീണ്ടിങ്ങനെ ഇരിക്കുന്നൊരു - ഈ ഷോപ്പിലൊക്കെ ഇരിക്കുന്നെ കണ്ടിട്ടുണ്ട് അന്റെ ഇന് എന്തോ ഒരു പേരുണ്ട് ആ പേര് ഞാൻ അങ് മറന്ന് പോയി പ്പോ നീ നീ
ഒരെല്ലോ കളറാവുന്നേ
ആ അത് തന്നെ അത് തന്നെ യെല്ലോ കളറാവുന്നെ ഉ അത്ണ്ട് അത് ഒര് ട്രിപ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് ത ഇപ്പ വീണ്ടും കുഞ്ഞ് കുഞ്ഞ് കണ്ണിമാങ്ങൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അത് നിമിഷേ കായ്ക്കോ അത്
ഓ ഓ ഓ
ഉം അത് നമ്മൾ അങ്ങനെ മേടിച്ചു നട്ടതാ അത്
മ് മ് മ്
ഉം ആഹ കൊട്ക്കൂല ആദ്യം പിടിച്ചിട്ട് തന്നെ അങ്ങ്പൊഴിഞ്ഞ് പോവായിരുന്നു പിന്നെ ഒട്ടും ടേസ്റ്റ് ഇല്ലാരുന്നു പക്ഷെ പിന്നെ പിന്നെ പിടിച്ചു വന്നപ്പം കൊള്ളാം
ആണല്ലേ ആഹ് ഹ വെഷല്ലാത്ത മാങ്ങ വീ ട്ടി തന്നെ കിട്ടുന്നുണ്ടല്ലോ
ആ അത് ശരിയാണ് ഇപ്പംമാങ്ങക്കാ റ്റവും കൂട്തൽ വെഷം ചേർ ക്കുന്നത് എന്താണന്നറിയോ സീസൺ ഒക്കെയാ ക്കെ ആവുമ്പോത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് പിച്ചു അപ്പൊ ഇതില് പഴുത്തതും പഴുക്കാറായതും ഉണ്ട് പൊട്ടുണ്ട് എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച്ങ്ങ് മ ര്ന്ന് അടിക്കും അവര്
ആണാണ് നല്ല ബിസിനസ്
അങ്ങനെയങ് അവര് അത് വി ക്കും അതില് നല്ലതും ഉണ്ട് ചീത്തയു ഉണ്ട് അപ്പൊ ഇതെല്ലാം മര്ന്നടിച്ചിട്ടുള്ള പൊകഞ്ഞ് പഴുത്തതല്ലേ ഉം അ മാങ്ങ മാത്രം നമ്മുടെ ഇവിടെ ഇഷ്ട്ടം പോലെ നല്ലേ കൊണ്ട് നടന്നില്ല വണ്ടീല്ല് കൊണ്ട് നടന്ന് വിക്കും അവര് രണ്ടര കിലോ നൂറോ അങ്ങനെയൊക്കെ പക്ഷെ അത് കൊള്ളൂല്ല ഒരു വട്ടം നമ്മള് മേടിച്ചതാത് കൊള്ളൂല്ല ഭയങ്കര പുളിയോ അതിനപ്പുറം പഴുത്തയാണ് നല്ല മഞ്ഞ കളറ് പക്ഷെ പുളി ഉം അവിടെ എല്ലാം ഒണ്ടോ
ഇവിടെ ഒന്നുല്ല തെ തെങ്ങ് മാത്രമുണ്ട് നാലഞ്ച് തെങ്ങുണ്ട്
കായൊണ്ടോ
കായ്ക്കും നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ കിട്ടും വി ക്ക്യാനും ഈ കോവ്- വെളിച്ചെണ്ണക്കൊന്നും ഇല്ല നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം
ആ ആവശ്യത്തിന് വേണ്ടി നമുക്ക് തേങ്ങയര ച്ച് കൂട്ടാൻ വേണ്ടിട്ട് എന്തായാലും ഉണ്ടല്ലോ ഒ അത് തന്നെ അത് തന്നെ കാര്യം തേങ്ങയുടെ വിലയോ ഇപ്പഴല്ലേ ഒന്ന് താന്നത് എന്റെ അമ്മോ തെ ഒരു തേങ്ങ തേങ്ങക്ക് കൊടുക്കണമായിരുന്ന് നൂറ്റി അഞ്ച് രൂപ നൂറ്റി പതിനാല് ഒരു കിലോ തേങ്ങക്ക് അത്രയും വെല ആയില്ലിയോ
ഉം
എൺമ്പത്തഞ്ച് രൂപയൊക്കെ ആയായിരുന്ന് ഇവിടെ അപ്പൊ ഒരു തേങ്ങ ചെലപ്പോ ഒരു കിലോയിൽ കൂടുതൽ ഉണ്ടെങ്കി നൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കണം അത് ഒറ്റ ഒരെണ്ണം അത് ഒരു ദിവസം കറി വെക്കാനല്ലേ ഉള്ളൂ
ആണ്
തേങ്ങയുടെ കാര്യത്തിൽ പിന്നെ വെ പക്ഷെ ഇപ്പം വില കുറഞ്ഞിട്ടുണ്ടില്ലേ ഇപ്പൊ അമ്പത് രൂപ എങ്ങാണ്ടായി
ആ ഇപ്പ വെളിച്ചെണ്ണക്കും വെളിച്ചെണ്ണക്കും കൊ കൊറഞ്ഞല്ലോ ഇങ്ങനെ ന്യൂസില് കാണിക്കുന്ന കണ്ടു ഉം പിന്നെ
എന്തോ
അടുക്കളത്തോട്ടം വല്ലാം ഉണ്ടോന്ന്
ഒന്നുമല്ല സ്ഥലം കുറവാ നമ്മൾ ആകെ കുറച്ച് സ്ഥല വീടാ അപ്പൊ ആ അത് മാത്രല്ല വെ ബാക്കിൽ ഒരു ചെറിയ കൈത്തോട് പോലു ണ്ട് അപ്പൊ ഈ മഴയൊക്കെ പെയ്യുമ്പം വെള്ളം ആ നിറഞ്ഞിട്ട് ആ ഇങ്ങോട്ട് കെയറും ത് ഇഞ്ചിഒക്കെ ഒണ്ടാരുന്നു
റുവോ വെള്ളം
ട്ലോട്ട് കേറത്തില്ല അ ഇച്ചിരി അടുത്ത വെ മുറ്റ ഫ്രണ്ട് വെല്യേ കൊയപ്പല്ല ബാക്ക് വശം
ബാക്ക് വശത്ത് ഓഹൊഹൊഹൊ ആഹ് ആഹ് ഈ മഴ പൈ ഴിഞ്ഞ ഒള്ള ഒരു പ്രശ്നം നമുക്ക് എപ്പഴും നല്ലതാ ഒരു തോടൊക്കെ പക്ഷെ ഈ മഴ പെയ് മ്പോൾ പ്രശ്നാണ് വെള്ള ത്കേറാ നല്ല ഒഴുക്കുള്ള സൈഡിലാണെങ്കിലെ അങ്ങനെ വെരു
ന്താലും ഈ പിള്ളേരൊക്കെ ഉള്ളോണ്ടേയ് അ ഇഹിഹി വെള്ളല്ലേ അവർക്കും അറിഞ്ഞുടാലൊ
ആ പിന്നേ
പോയ് കാലൊക്കെ വോരെ
ആഹ് ഇല്ല സത്യാണ് നമുക്കറിയത്തില്ല ഒഴുക്ക് പിന്നെ ഈ ഒഴ് മഴസമയത് വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തി എന്ത് വേണ ലും ഒഴികി വെരാം
ചേരക്കെ പൊളവനോ എന്തൊക്കെ എഴഞ്ഞൊക്കെ പോണ കാണം
ലും ഒഴുകി വരുന്നുണ്ടോ അല്ലെങ്കി വെള്ളം അവിടുന്നു എത്രത്തോളം വെരും എന്നൊന്നും നമ്മക്ക് അറിയാം പറ്റൂല്ല
അതാണ് ഹ് ഹ് ഹ് അതുകൊണ്ട്
വെള്ളമില്ല നമുക്ക് വെള്ളം വേണോങ്കി- ആരെങ്കിലു നമ്മള് ഈ ഒരു ഒണക്ക് സമയം ആവുമ്പോ അതായത് ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരി പാതിയൊക്കെ ആകുമ്പോ മുതല് വെള്ളം നമ്മള് എറക്കണം കെ ട്ടോ മ്ഹ്ഹ് നമ്മടെ വെള്ളം പറ്റും മ് നമ്മടെ വെള്ളം പറ്റും പൈപ്പ് ലൈന് ഒറെണ്ണം ഇട്ടിട്ടുണ്ട് അത് അതാദ്യം കൊറച്ച് ഒരു ഒന്നര വർഷത്തേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ പുതിയ പദ്ധതിയാന്നും പറഞ്ഞ് അവരത് ഇത് ചെയ്ത് അത് ഇപ്പൊ പുതിയ എന്തൊക്കെയോ മാന്തികൊണ്ടിരിക്കാണ് അവര്
ആണല്ലേ ഓഹോ
അത് കാരണം നമ്മുടെ കിണറ്റില് നമുക്ക് ഏപ്രിൽ പാതി വരെ വെണം ഏപ്രിൽ അല്ല ജനുവരി പാതി വരെ നമുക്ക് വെള്ളം കിട്ടും അത് കഴിഞ്ഞ ഇനി ഇപ്പൊ ജൂൺ ആവുമ്പഴേ വെള്ളാവു തൊള്ളൂ. അതുവരെ നമ്മള് വെള്ളവെറ ക്കണം. പിന്നിപ്പം പഞ്ചായത്തിന്ന് അവര് വെള്ളം കൊണ്ടുവ- ന്ന് ഇറക്കി അവിടുന്ന് അവര് അവിടെ അല്ലാത്ത ആവശ്യങ്ങൾക്ക് ച് പ് അപ്പൊ കുടി കുക്കാനൊഴിച്ച് ബാക്കി ആവശ്യങ്ങക്ക് വെള്ളം നമുക്ക് അവര് കൊറച്ച് നമുക്ക് തരും ബാക്കി നമ്മള് എറക്കണം കുടിക്കാനൊക്കെ നമ്മള് എറക്കണം
ആണല്ലേ
കൊറേ- ഏര്യയില ആ കൊറെ വീടുകളിൽ അങ്ങനയുണ്ട് പിന്നെ ആകപ്പാടെ പറ്റാത്ത ഒന്ന് രണ്ട് വീടേ ഉള്ളൂ അവറ അവിടുത്തെ വീട്ടിലെ വെള്ളം പറ്റൂല കോര്നെ നമ്മള് അത്യാവശ്യം മ് കിറ്റിലെ വെള്ളം കുടിക്കണോം ന്നുള്ളപ്പോ പിന്നെ അവിടെ പോയി ഒന്നോ രണ്ടോ അങ്ങനെ കൊണ്ട് വരും
ആ എന്നാ മ് മ് എന്നാ ശരി നടക്കട്ടെ പിന്നെ വിളിക്കാം മ് ഹ് ഹ്
ആഹ ശരിയ